ഹലോ
ആഹ കേൾക്കണണ്ട് ആഹ എന്താണ് വർത്താനം വാർത്തനമൊക്കെ
ഓ മഴ മഴ ഇങ്ങനെ പെയ്യുന്നു ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുന്നു
ആഹാ എ ഇവിടല്ല വെയില
വെയിലാണല്ലേ ആഹ ആ അതുകൊണ്ട് മുറ്റത്തെല്ലാം ചപ്പ- ഉപ്പ് കിടപ്പുണ്ട് തൂത്തു വാരണം
ആ അത്ശരി പണി കഴിഞ്ഞിന്
തുണിലക്കും അങ്ങനെല്ലാം കഴിഞ്ഞു ചോറുണ്ടില്ല ചോറുണണം അത് കഴിഞ്ഞമുറ്റം കൂടി ഒന്ന് തൂ ക്കണം
കുളി കഴിഞ്ഞോ
കുളിയും കഴിഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് കുളിക്കാന്ന് ഓർത്തതാ
ആ അയ്ശരി ആ
ബസ്സിന് വരുവല്ലോ അപ്പൊ അവരെ
ആ അയിന്റെ മുന്നെ തീർക്കണം ഉം
തിന് മുമ്പ്തെല്ലാം തീർത്തിട്ട് വേണം പോവാൻ ഉം വന്ന് കഴിഞ്ഞാ പിന്നെ പണി നടക്കത്തില്ല പിള്ളാര് വന്ന് കഴിഞ്ഞാല്
ആ എത്ര ആളു ണ്ട്
മൂന്ന് പേരുണ്ട് ഒരാള് നഴ്സിംഗ് പഠിക്കുന്നു അത് ബാംഗ്ലൂരാ രണ്ടാമത്തെ കൊച്ച് ചു പിള്ളേര് അവര് ആറിലും മൂന്നിലാ പഠി ക്കുന്നേ മൂന്ന് പെമ്പിള്ളാരാ ഉം ഉം ഉം
ഉം എന്താ ചോറിനെന്താ കറിയൊക്കെ
ചോറിന് സാമ്പാറ് പുളിശ്ശേരി പിന്നെ അച്ചാറുണ്ട് വെണ്ടയ്ക്കാ മെഴുകുപുരട്ടി ആഹ് ഉം ആഹ്
പിന്നെ എന്താ മക്കള് വരുമ്പോ എന്താ ഉണ്ടാക്കോ വേറെ എന്തെങ്കിലും കടി
അവർക്ക് ഇന്നലെ ശാനം മിക്ച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്
വീട്ട്ന്നോ?
ആ വീട്ടി തന്നെ ഉണ്ടാക്കി കടലമാവ് മേടിച്ചിട്ടെ ഉം ഉം മേടിക്കുന്ന എണ്ണക്കകത്ത് ഒണ്ടാക്കുവോ
ഇല്ല നിങ്ങളങ്ങനെണ്ടാക്കാ
ഇല്ലില്ല ഉണ്ട് അയ്‌ വല്ലപ്പോഴും നമ്മള് ഈ പിന്നെ കടലമാവില്ലേ കടലമാവ് കടലമാവ് മേടിച്ച് ഉപ്പ് ആ ഉപ്പും മൊളകും വും ഉം പിന്നെ മഞ്ഞളും എല്ലാം കൂടെ ഇട്ട് ഏഹ് ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇടിയപ്പത്തിന്റെ പാത്രത്തിനകത്ത്. ഇടിയപ്പം വീഴിക്കുന്ന പോലെ വീണ്. കുഴിക്കകത്തേക്ക് വീഴിക്കണം തിളച്ചിട്ട് എണ്ണ. ആഹ് എന്നി ട്ട് പിന്നെ കടലയും ഉം വെളുത്തുള്ളിയും ഉം കരിയേപ്പിലെല്ലാം വറുത്ത് വേറെ ഇടണം.
ആഹ് ആഹ് ശരി അപ്പൊ അല്ല. വീട്ടിന്ന് ഉണ്ടാക്കുമ്പോ ഒരു പ്ര പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും.
വീട്ടിൽ ഉണ്ടാവുമ്പോ നല്ലതാണ്. പിന്നെ വെളിച്ചെണ്ണയ്ക്ക് അകത്താണേൽ. ഒത്തിരി നല്ലതാ, ഞാനിന്നലെ
ആഹ ആഹ അത്ശരി വീട്ടില ഇതില്ലേ വെജ് തേങ്ങല്ലേ തേങ്ങനോട്ണ്ടാക്ക
തേങ്ങ നമുക്ക് മേടിക്കുവാ, നമുക്ക് കുറച്ച് കൊറച്ചേ ഉള്ളൂ. വെളിച്ചെണ്ണ ആയിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത്, ഇത്രയും നാളോ അപ്പൊ ഈടെ വില കൂടിയില്ലായിരുന്നോ ഒരുപാട്
ആഹ ആ ശരിയാ ഹഹ ഇപ്പൊ കൊറച്ച് ആ അപ്പൊ കൊറച്ച് പകുതിയൊക്കെ ആയിന ടേസ്റ്റ് ഇണ്ടാവലല്ലോത്ര
അതെ അതെ ആ
പിന്നെ പാമോയില് പിന്നെ ചൊവയൊന്നുമില്ല കേട്ടൊ സ ഫ്ളവറോയിലൊക്കെയാണ് ചൊവയുണ്ട്.
ആഹ അത് ശരി
ഉം
ഉ പിന്നെ വേറെന്താ? ചെടികളൊക്കെ ഇണ്ടോ വീട്ടില്? ചോറ് തിന്നിട്ടില്ല ഹ് ഹ്ഇൺടാക്കി വെച്ചിട്ടുള്ളു മു ഉം
ആ ചെടികള് കുറച്ചുണ്ട് കുട്ടിയൊന്നുംല്ല എല്ലാം പിന്നെ നമുക്ക് രണ്ട് ആമ്പൽച്ചെടിയുണ്ടേ കേട്ടില്ല. പൂവുളള ആമ്പൽച്ചെടി രണ്ടെണ്ണം ഉണ്ട് ആ പൂവിടും, പൂവിടും
ആഹ ആഹ പൂവ്ടാ ചെ അ നല്ല രസമാണ്
ആ അതെ അതെ ആഹ
ഉ വീടിന്റെ നല്ല ഫ്രണ്ടില നല്ല ഭംഗ ആഹ ശരി ഉ ങ്ങ ചെടി ചട്ടീയിലെ എല്ല മണ്ണിലോ ആ രണ്ടുംണ്ട് പിന്നെ നിങ്ങന്നാ ഓക്ക ഇണ്ടാക്കല് മക്കളോ നിങ്ങളെ മക്ക ഇങ്ങളാണ്ടാക
അമ്മയുടെ അമ്മയുടെയാ ചെടികള് അമ്മ
ഏ ങ്ങള അമ്മ
ആ അതെ ആ ഞങ്ങളടെ അമ്മയല്ലോ ഹസ്ബൻഡറിന്റെ ആ അത് തന്നെ അത് തന്നെ ഞാൻ എവിടുന്നേരും കമ്പൊക്കെ കിട്ടുമ്പോം കൊണ്ട കൊടുക്കും ഒരാളെ ഉള്ളൂ
ഹേ അയ് ശരി അത അപ്പൊ പിന്ന ഇങ്ങനെ ഓലങ്ങനെ ഓയ്വ്പോലെ അങ്ങനെ ഉണ്ടാക്കാ മതി ഉ
ആ അതെ
ചെടികളൊ ആ പോയി ഞമ്മള് സപ്പോർട്ട് ചെയ്താൽ മതിയ
മതി മതി ആ് ഉം
ആ അതന്നെ ഉം എന്താ പച്ചക്കറികളൊക്കെണ്ട
ഓ
കൊറോവാ
പച്ചക്കറിഒന്നുമില്ല നമ്മുക്ക് വേനക്കാലത്ത് വെള്ളം വെള്ളം കുറവാണ് അതുകൊണ്ട് ആ വെള്ളം ആ വെള്ളം കുറവാ അതുകൊണ്ട് ഉ വേന ലാമ്പ എല്ലാം കരിഞ്ഞപോകും
കിണറില്ല
കിണറുണ്ട് വെള്ളം തീരും
കേണ് കേ ആ ഈ പ്രാവശ്യം കുറഞ്ഞോ?
ഈ പ്രാ ആ ഈ പ്രാവശ്യം വെള്ളം കുറഞ്ഞു ഈ പ്രാവശ്യം നല്ല മാ വെയിലല്ലായിരുന്നൊ ഞങ്ങ
ആഹ് ആ വെയിലുണ്ടായിനു ആഹ് അയ് ശെരി ങ്ങക്ക് മറ്റേ വെള്ളൊന്നും കിട്ടൂല പൈപ്പ് വെള്ളൊന്നും?
പൈപ്പ് വള്ളം ആ ഉണ്ട് നമ്മള്തിലെ പൈപ്പ് ഇട്ടിട്ടുണ്ട് ഇത് വരെ യാണ് കണക്ഷൻ ആയില്ല.
ഏ അയ് ശെരി ഇവിടൊക്കെ ഒരുപാടായിട്ട്ണ്ട്. കണക്ഷൻ ഇണ്ട്.
ഉണ്ടല്ലേ ആ ആഹ്
പിന്നെ കെണറ്റിലും ണ്ട് അപ്പൊ രണ്ടും കൂടി ആകുമ്പോം നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല.
ഇല്ല ആഹ്
ഉം ഇങ്ങനെ അപ്പൊ കുടിക്കാനൊക്കെ കെൻറ്റിത്തെട്ക്കും അലക്കാനൊക്കെ മറ്റേതുട്ക്കും. അപ്പം അങ്ങനെ ആവുമ്പോ ഇപ്പല്ല
ഉം ഇനിയിപ്പം ഡിസംബർ ജനുവരി വരെ കുഴപ്പല്ല. ഇഷ്ടംപോലുണ്ട് ജനുവരി ഫെബ്രുവരി ആവുമ്പോത്തേക്കും കുറയും ആ അത്രയും കുറയും ഉം
ആഹ് വെള്ളംല്ലാഞ്ഞ അങ്ങനെ ഒന്ന് നട ക്കൂല ഞമ്മള ആവശ്യത്തിന് ചെടികൾക്ക് പിനെണ്ടായി. ഇ വാണ്ടീരില്ലോ വേനലായ
ആഹ് അതെ അതെ ആഹ്
ഉം പിന്നെ എന്താ ഹസ്ബന്റ് എന്താ
ഹസ്ബൻഡ് ജോലിക്ക് പോയി കെ സ് ഇ ബി ലാണെ.
ആഹ് ആഹ് ജെ സി ബിയോ ആ അത് ആ ആ ആ ആ അയ്ശെരി കറന്റിന്റെ ആഹ് ഇനി വൈകിട്ടാ വരാ?
ആ ഇനി വൈകുന്നേരം വരുക്കും ആ
ആഹ് ആ ശരി
ആഹ്
ഉം പിന്നെന്താ
പിന്നെ പിന്നാ വയ്യെ ഉച്ചക്ക് കറി
ഉച്ചക്ക് ഇവടെ മീൻകറിയാണ്, പിന്നെ പപ്പടം പപ്പടം പിന്നെ മ മക്കളൊന്നുല്ല ഞാൻ മാത്രള്ളു അപ്പം പിന്നെ
ആ അതെ ആ ഹാ
ആരുല്ലാത്തപ്പ പിന്നെ നമ്മക്ക് അങ്ങനെ അതൊക്കെ മതില്ലോ പിന്നെ ക്കേ
ആ അതെ ആ
ഓല് വരുമ്പോക്കെ എന്തെലൊക്കെങ്ങനെ ഇണ്ടാക്കണം
ഉണ്ടാക്കും എവിടെയാ മക്കൾ എവിടെയാ ആ ആ നാല്മണിക്ക് വെരൂലേ അതോ വെളിയിലാണോ ആ ആ ആ
നാലരാവുമ്പത്തെത്തുല്ലാരും അപ്പങ്ങനെ ഇവര് പോയി ട്ടാണ് തിൽ മെല് ഫോൺമലൊക്കെ ഒന്ന് നോക്കി അങ്ങനെ അയിന്റെ എടെകൂടെ പണീം ഹ് ഹ് പണിട്ക്കും മ് രണ്ടും നടക്കണല്ലോ മ് ആ പിന്നെ വേറെന്താ നിങ്ങളെന്താ ഇതൊ ക്കെ അടിക്കൊക്കെ ചെയ്യോ മിഷീനൊക്കെ ടൈലറിങ്ങോക്കെണ്ടോ
അ നമ്മ മിഷീൻ നമ്മക്കൊണ്ട് പക്ഷെ നമ്മളീ കീറി
ആ കീറീതൊക്കെ അടിക്കും ആ അഹ്‌ ശെ രി എല്ലാതെ അടിക്കൂല
റ്റെ അ ല്ലാതെ തയിച്ച് തയ്യൽ ഒന്നൂല്ല
ആ ആ അഹ് ശെരി
നമ്മേ ട്രസ്സൊക്കെ കീറോ അല്ലെങ്കി ചുരി ആ അടിക്കും ചുരിദാർ ഷേപ്പ് ആക്കു അങ്ങനെയ ചെയ്യും അല്ലാ അടിക്കില്ല വെട്ടാനൊന്നും പറ്റി
ആ ആ അതന്നെ ഹ ഇവെ ടെങ്ങനെ ഞങ്ങൾ മക്കൾതൊക്കെങ്ങനെ ഷെയ്പ്പാക്കി കൊട്ക്കും അങ്ങനെ കീറിയതൊക്കെ അടിക്കും ഹ ഹാ ഇപ്പ ഇങ്ങ പഠിക്കാൻങ്കില് പഠിക്കൊക്കെ ചെയ്യാ യൂട്യൂബിലൊക്കെ നോക്കി ഇങ്ങനെ അട്ച്ച് പഠിച്ചാ മതി അയിന് ഇങ്ങട്ട് സമയം എടുക്ക് അത് അയിനൊരു ഇൻട്രസ്റ്റ് വാണം പഠിക്കണങ്കില് ഇൻട്രസ്റ്റ് ഇണ്ടാവണം ഇന്നാ അനെ നമ്മള് ഇരിക്കു
ആ അതെ ആ ഒന്ന് തയ്ച്ചു നോക്കിയാ ചെലപ്പം അതെ ഒന്ന് നോക്കിയാ ചെല
ആ അതന്നെ
ഉം
പിന്നെ വീടുകളൊക്കെ ഉണ്ടോ അടുത്തൊക്കെ
ആ ഇഷ്ടം പോലെ അടുത്ത് വീടുകളുണ്ട് തൊട്ടടുത്തുണ്ട്
എല്ലാരുക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലേ
ആ അതെ അതെ എപ്പഴും അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മള് പോവേം മിണ്ടുവൊക്കെ ചെയ്യും നമ്മുടെ മുറ്റത്ത് നിന്നാ താഴത്തെ ഒരു ചേച്ചിയോട് വർത്താനം പറയാം.
ആഹ് അതന്നെ അതൊക്കെ വേണല്ലോ നമക്ക് ഇന്നത്തെ കാലത് ത്ത് ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ എവിടീം നമ്മക്ക് അയൽ ബെന്ധൊക്കെ വേണല്ലോ ആഹ് അതന്നെ ഓരോ വീട്ടില് അവിടിങ്ങനെ ഫോണ് കണ്ടിങ്ങനെ അതന്നെ ഒന്നും സംഭവിച്ചാലും അറിയില്ല
ഇല്ല ആഹ്
ഉം ഉം
ഞങ്ങടെ ഇവടെ ഞങ്ങക്കൊരു കൂട്ടുകാരിയുണ്ട്, രാത്രിയില് ഇനിയിപ്പം ശെകലം ചക്ക ഇരി ച ചക്ക ഇരിപ്പുണ്ട് ചക്ക ചക്ക പെറുക്കി വെച്ചിട്ടുണ്ട്, ഫ്രഡ്ജിനകത്ത് അത് വേണെങ്കി ഏഹ് പുഴുങ്ങാം അല്ലെങ്കി പാത്തി വല്ലം ണ്ടാക്കാം പിന്നാണെങ്കിലും ചെയ്യാം
ഫ്രീസറിലൊക്കെ നമ്മള്
അല്ല ഞാൻ ഇ ഇന്നലെ അരിഞ്ഞത് ഇന്നലെ ഇങ്ങനെ അടത്തി കുരു കളഞ്ഞു വെ വ അത് ഇന്നലെ എടുത്ത് വച്ചിരുന്ന അരിഞ്ഞില്ല അരിഞ്ഞില്ല എല്ലാരിഞ്ഞില്ല അരീയാതെ കുരു കളഞ്ഞു വെക്കും ക്ക് വെലേ
ആഹ് അപ്പൊ പിന്നെ സുഖ കാണല്ലോ അവര്പ്പോഴ എപ്പോഴും ഇണ്ടാക്കല്ലോ ആ മ്മക്ക് തോന്നുമ്പണ്ടാക്കല്ലോ
ആ അതെ അതെ ആ
ഉം മക്കൾക്കൊക്കെ ഇഷ്ട ചെക്കൊക്കെ ആ അതൊക്കെ നമ്മള് വെ വെല്ല്യോള്ക്ക്‌ള്ള ചക്കക്കെ ഞമ്മളൊക്കെ ചെറുപ്പത്തിലേ ചെറുപ്പത് ത്തിലെ അതൊക്കെ തിന്ന് ശീലായോണ്ട് അമ്മക്ക്
അതെ ആ ഇവര് പുഴുങ്ങിയത്
ആ ഇവിടെ അങ്ങനെ മക്കക്ക് പച്ച ഇഷ്ട്ടാ പച്ച ഇഷ്ട്ടാ.
ആ പച്ച ഇഷ്ട്ട.
ആ
ശകലൊക്കെ
ആ ന്നായിക്കോട്ടെ സമയായല്ലോ.
ഉം
സമയ ആയിന്ന്‌. ആയ് ശരി.
ആ ശെരി.